ഹലോ
ആഹ്
എന്തൊക്കെ ഒന്നുല്ല ഇവടെ ഒര്ക്കാണ്
എന്ത് റൂമ് ഒരുക്കാണോ
ഉം ഇന്നലെ
ആഹ് പെയിന്റ് പണിയൊക്കെ കഴിഞ്ഞോ
പെയിന്റ് പണി കഴിഞ്ഞു
അ
പെയിന്റ് പണി ഒര് റൂമില്ട്ടോ
രണ്ട് റൂമും കഴിഞ്ഞാ
ഒരു റൂമ് അ ഇപ്പൊ ഒക്കെപ്പാടെ ഒരു റൂമ്ക്കെ അട്ക്കിക്കല്ലേര്ന്നോ അതൊക്കെ കൊട്ന്നിട്ട്പ്പം മ മറ്റേ റൂമിൽക്ക് ഇങ്ങനെ ശരിയാക്കി കൊണ്ടിരിക്ക കൊറേ ലെവലായി ഒക്കെപ്പാട് നെൽ ത്ത് കൂടെ ഇങ്ങട്ട് ഇട്ടക്കേര്ന്നേ ഉം
അയ്ശരി
ഒരുവിതൊക്കെ ഒതുക്കി
ഇന്ന്ട്ട്പ്പൊക്കെ സെറ്റായോ
എവടെ ഇഞ്ഞുണ്ട്
ആഹ്
ഉം ഉം വര്ണ്ടാവും വരാതിരിക്കൂല
ആഹ് എന്താ വൈന്നേരത്തെ സ്പെഷ്യല്
വൈന്നേരത്തെന്താ വെറും ചോറുണ്ട്
കറിയോ
കറി ഇന്നലത്തെ കുമ്പളങ്ങ കറിണ്ട് പിന്നെ ന്തേലും കൂട്ടാന് ചെലപ്പ സോയാബി എന്തേലും പൊരിക്കേണ്ടി വരും ഇല്ല മീൻപൊരിച്ചൊന്നുല്ല ചെലപ്പൊ സോയാബീ എന്തേലും ഇണ്ടാക്കെണ്ടി വരും
ആഹ് അയ്ശരി അച്ചാറ് പണി കഴിഞ്ഞോ
എവ്ട്ന്ന് അയ്മക്ക് നിക്കൂല അയിമ നുറുക്കാനങ്ങട് പൊറത്ത്ക്ക് വെച്ചാലും പിന്നെ അയിമ്മക്ക് ഇരിക്കൂല ഉം അങ്ങനെ ഹലോ ഹലോ ഹലോ ഹലോ
ആ താത്
ആഹ് ഇപ്പ കേക്ക്ണ്ട് എന്ത ഹലോ
ഹലോ ആഹ് പ്പ കേക്ക്ണ് ണ്ട്, റൈഞ്ച് പോയതാ തോ
ഉം വള്ളല്ലേയ് വള്ളം മിഞ്ഞാന്ന് വൈന്നേരത്തടിച്ചതാ രാവിലെ നോക്കിയിട്ടില്ല ഏഹ് ലൈൻ വള്ളം രാവിലെണ്ടോ നോക്കില്ലാ കിട്ടലിണ്ട് പക്ഷെ ഞാൻ നോക്കീല്ലേയ് ഇണ്ടാവായിരി ക്കും. ഞാൻ ശ്രദ്ധിച്ചില ഉം
ക്ക് ലൈൻ വെള്ളം വന്നിട്ട് രണ്ടുപേര് രണ്ടു തവണ വന്നുട്ടോ ഒരു തവണ വെച്ചപ്പോ ആഹ്
ആഹ്
ഒരു തവണ ഞാനങ്ങട് നോക്കിയില്ല, പിന്നിം വന്നപ്പോ പിന്നെവിടെ എന്താ ബടെ വിട്ത്തമ്മ മേതില്ക്ക് വെച്ചീനു
അയ്ശെരി
അപ്പതോണ്ട് പിന്നെ വെള്ളം കിട്ടി. പിന്നെ ഞാൻ കാര്യായിട്ട് നോക്കിട്ടില്ല
ആഹ് അപ്പഞ്ഞി ചെൽപ്പഞ്ഞിപ്പളും താക്കിയിട്ടില്ലേ ചെൽപ്പഞ്ഞി നാളക്ക് പെയ്യോന്നറീല പിന്നെ രാവിലെ കിട്ടാൻ പണിയല്ലേ അങ്ങനെ
അഹ് ശരി, ന്നി രാവിലെന്താണ്ടാക്ക്ണത് ദോശേണോ
ഉം ദോശണ്ടാക്കണം
എന്താ കറിയിണ്ടാക്ക്ണ്
കറിയോ കറി ഒറപ്പിച്ചിട്ടില്ല, ചെലപ്പ ചട്ട്ണി അല്ലെങ്കി ഉള്ളി ചമ്മന്തി അതിന് കു ട്ട്യൾക്കിഷ്ട അധികം
ആയ് ശരി തൊക്കെ തന്ന്യല്ലേ വാണ്ടൊള്ളൂ കുട്ട്യൾക്ക്
ഉം ന്നട്ടവിടെന്താ
ഇവിടെന്താന്ന് ചെറുതായിട്ടൊരു ബിരിയാണി തട്ടി കൂട്ടി ഞാന്
അയ് ശെരി
അവടന്നാള് എന്താ വടെ ന്റെ കൂട്ടുകാരന്ണ്ട് ഷാഹിദ്ണ്ട് ഷാഹിദല്ല സോറി എന്താ.. എർച് എർച്ചി കിട്ടി അകീക്കത്തിന്റെ എർച്ചി കിട്ടി.
ആഹ് ആഹ് ആഹ്
അതിന്റെ ആ എർച്ചി വെച്ച വെച്ച്ന്ന്, അതോണ്ടാണ് ബിരിയാണി വെച്ച്.
അങ്ങനെ അ ആഹ്.
അയ് ശെരി
അങ്ങനെ.
പക്ഷെ ഇൻക്കതൊട്ട് കഴിക്കാനും പറ്റൂല. അപ്പൊഞാൻ കോയിണ്ടാര്ന്നു കോഴി ആയപ്പേര്ന്നു അങ്ങട്ട്
മ്പോലെ
ആ അയിന്റെ കോയില്ലേഷം അന്ന് ഇവല് ഇതും പർഞ്ഞിട്ട് കൊട്ന്നെചീനു. ഇഞ്ഞി അനക് എന്തെലും ബീഫ് ആ കോയി കൂട്ടാ ബീഫ് കൂട്ടാ പറ്റൂല ബീഫ് തൊടാ പറ്റൂല പക്ഷേ കോയി കയ്ക്കാ
ആഹ്.
അപ്പത് കാരണം അത് വെറ്‌തെ വെല്ല്യ ടേസ്റ്റ് ഒന്നുംല്ല എണ്ണൊന്നും ഇല്ലാതല്ലേ വെക്കാ.
ആഹ്.
അപ്പൊ അഹ് കാരണം കോയി അത് ഉണ്ട് ഷെകലം ആക്കിട്ട് മസാലൊക്കെ ആക്കിട്ട് എണ്ണ വേര്ട്ട്യാതട്ട് ആയതുല്ല കൊറച്ച് വെള്ളം അധികായി.
അഹ് ശെരി ഐന് വെള്ളം പാര ഇതിലെ വള്ളം പാരാൻ പറ്റൂല കോയിലേ.
അയില് എണ്ണയില്ല വെള്ളൂല്ലാതെ പിന്നെ എങ്ങനെ വേവൂലാ ലോന്ന് കര്തിട്ട് ഇന്ന് പിന്നെ എണ്ണ വെക്കാണെങ്കി പിന്നെ അതിന്റേലും ഒര്ത് വാണ്ടേ
ഇല്ല കോഴി എങ്ങനെ വെച്ചാലും കോഴില് വെള്ളം ഇണ്ടാവും
അഹ് ശെരി ഞാനങ്ങനെ പേട്ച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചില്ല.
ഉം.
തുള്ളി ഒരു കുഞ്ഞി കൈ കറി പ പറയാ മാത്രം കറിന്നുംല്ല.
ആഹ്.
അങ്ങനെ അത് വെച്ച്ന്ന്
അങ്ങനെ ഇനിപ്പോ വള്ളം കേറി കിട്ടാനാ പണി.
ആഹ് അഹ് ശരി ഞങ്ങളവടെ അയൽവാസി മോട്ടർട്ട്ക്ണു. അപ്പൊ അവടെ ന്റെ മൂത്തച്ഛന്റെ വീട്ട്ക്കൊന്നും വെള്ളം കിട്ടില്ല അങ്ങനാവുമ്പോ.
ആഹ് ശെരി ഇവടെ വെര്ണ് ഉണ്ട് തായത്ത്.
അഹ് ശരി.
ഉം.
ആഹ്. ആ ചെലെന്ന് നല്ല സ്പീഡ് ണ്ടെങ്കിലെക്കെ വെരെ ണ്ടാവൂലെ
ആ നല്ല സ്പീഡ്ണ്ടെങ്കി ഇങ്ങടെ എത്തും നോക്കിയ കേട്ടോന്നൂടി മോട്ട്റിട്ട്ട്ട് കേറാണെങ്കില് സുഖയിനു. മിനിഞ്ഞാന്ന് വൈന്നേര്ത്ത അടിച്ചാണേ.
ആഹ് അഹ് ശെരി കു കുട്ട്യേൾക്ക് ബഷീർ ദിനത്തിനോട് ഇതായിട്ട് ഒന്നും ണ്ടാക്കിയന്നും ചെയ്തൊന്നുല്ല
മ് ഉം ഒന്നും ചെയ്ത് തോട്ത്തിട്ടില്ല വേറെ തെരക്കിൽ കൂടെ പെട്ടു. അങ്ങട്ട് ശ്രദ്ധിച്ചേല്ല.
ആഹ് ഇന്റെ കുട്ടീടെ ചെയ്തുട്ടോ.
ഉം.
ന്റെ കുട്ടീടെ ചെയ്തു ന്ന്ട്ട് അവളെ ടീച്ചറ് അഹ് സ്റ്റാറ്റസ് ആക്കി വെച്ച്ക്ക്ണു. അഹ് കാണുമ്പത്തേ അമ്മക്കൊര് സന്തോഷല്ലേ കുട്ടി കണ്ടിട്ട് ചിരിച്ചിട്ട് ആ
ഉം..
കുട്ടി കണ്ടിട്ട് കുട്ടി ഓളെ കൂട്ടാരത്തിക്കും വെശക്കുണു
ആഹ്
നമ്മക്ക് പറ്റണല്ലേ നമ്മുക്ക് ചെയ്യാൻ പറ്റുള്ളൂ
അതെ
അതും ചെയ്ത കൊടുത്തേന്
അയ് ശെരി
ഉം
ഉം പിന്നെന്താ വേറെന്താ അങ്ങനെ പോണു
ആഹ് എന്താ
എന്താണ് ഉം
നാളെ നാളെ എന്താ
നാളെ നാ നാളെ കോഴിണ്ട് ഇരിക്കുണൂ ഫ്രിഡ്ജിൽ ബീഫുണ്ടിക്കുണൂ എന്താ വെക്കണേന്ന് തിര് എന്താ വെക്കണ്ടേന്ന് തീര്മാനിച്ചിട്ടില്ല അന്ന് മഞ്ഞാന്നത്തെ പോലെ അല്ല ഇന്നലത്തെ പോലെ ഉം
എന്തും വെക്കാലോ അതൊണ്ട് അരില്ലേ അരില്ലേ
ബിരിയെണിക്കോ
ഉം
അത് അന്നൊരു ദിവസം ഇദിന്റരി കൊട്ന്നീനു എന്ത് മറ്റേ ജീരക കഞ്ഞിയൊക്കെ ഇണ്ടാക്ക്ണാ അത്രേ
ഉം
അയിന്റെ അരിണ്ട് അഹോണ്ട് ഞാൻ ഇപ്പൊ മുന്നെ ബിരിയാണി വെച്ചൂട്ടോ ഇന്റെ കുടീല് വന്നപ്പോ അപ്പൊ നല്ല ടേസ്റ്റ് ണ്ടായ്നു കൊഴ്‌പ്പൊന്നുല്ല
ആഹ്
ഉം ഇനിപ്പൊ ഉസ്താമാര്ക്ക് ചെലവ്ണ്ട് അന്ന്പ്പോ അന്ന്പ്പ എന്തായാലും ആഹ് അതോണ്ട് വെക്ക്ണില്ലഞാന്
അത് കു ഉസ്താമാര്ക്ക് കൊടുക്കുമ്പോ എങ്ങനെ അഹോണ്ട് വെക്കാൻ പറ്റൂല നമ്മള് തിന്നും പോലെ ഉസ്താദ്മാര്ക്ക് കൊട്ക്കാൻ പറ്റൂലല്ലോ
ഉം ഉം
ഉം
ആഹ് അങ്ങനെ പിന്നെന്താ
എന്നിട്ട് അവിടെ എന്താ പൂച്ച കുട്ട്യാള് വന്നെക്കാ
ഉം രണ്ട് കുട്ട്യാള്ണ്ട് ഐറ്റങ്ങൾക്ക്ന്നൊന്നും നേരെ തിന്നാൻ കൊട്ത്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച കാക്കു ഫ്രിഡ്ജില് കൊട്ന്ന ബിരിയാണിണ്ട് ഫ്രിഡ്ജിലിരിക്കുണു അപ്പൊ ഞാനിപ്പൊ അഹ് കൊറ്ച്ചുസായിട്ട് ഇങ്ങെനെ രണ്ടു മൂന്നൂസായിട്ട് ഇപ്പ അയിനിങ്ങനെ ഇട്ത്തൊട്ക്കല്ലാ ലേസീച്ചെ പോർത്ത്ക്ക് വെച്ചാ ക്കെടന്ന് പോവും ചെയ്യൂലെ അപ്പോ ഫ്രിഡ്ജിലന്നെ വെച്ചിട്ടേയ് അയ്ന് ലേശീശങ്ങനെ കൊട്ക്കലാ
അയ്‌സെരി
ഉം ഐറ്റങ്ങള് വേശ്ന്നിട്ട് ഇന്ന് വന്നിട്ടില്ല ഇന്ന് കണ്ടിട്ടില്ല
ആഹ് ആഹ് ഇന്ന് രാവിലെ ഇന്റെ മൂത്തച്ചന്റോടെയ് രണ്ടു മൂന്ന് പൂച്ച കുട്ട്യാൾ വന്നിട്ടേയ് ഇന്റെ കുട്ടി ഇങ്ങനെ വ്ടെ നിന്ന് പല്ലേക്കാട്ടോ പല്ലെക്കുമ്പണ്ട് ആഹ് പൂ പൂച്ച കുട്ട്യാൾ വേറൊരു തള്ള വന്നക്ക ഒരു വെള്ള സ് സിമന്റും കളറ് തായിട്ടൊരു പൂച്ചണ്ട് അത് വന്നിട്ട് അയിനെ ഇങ്ങനെ തല്ല്ക എന്നിട്ട് എന്റെ വല്യ കുട്ടി നോക്കി പറയണിണ്ട്- ഇമ്മച്ചി അങ്ങട്ട് നോക്ക് അയിന്റ വികൃതി കാട്ട്ണ കണ്ടോ പറഞ്ഞിട്ട് അയ്നെ ഇപ്പ എന്തേലും കാണിക്കുംന്ന് പറഞ്ഞിട്ട്- ഓള് ഇവിടുന്ന് വന്നിട്ട് തൊള്ളയിടുക
അയ് ശരി
അത് അപ്പം ചെർ ചെറിയ പൂച്ച കുട്ടികള് ള് രണ്ടെണ്ണേ ഒള്ളു തള്ള വന്നിട്ടുണ്ടാവുന്നില്ല ചെറിയ രണ്ട് പൂച്ചക്കുട്ടികള് മാത്രാ
ഇവിടെ ഒണ്ട് ആ തള്ളേം പൂച്ച കുട്ടി കളും ഉണ്ട് ആ കുട്ടികളെ ആട്ടാൻ നടത്തിക്കുണുവേ കടിച്ചിട്ട്
ആഹാ ആഹാ ഒയിഞ്ഞ് മാറാൻ പറ ക്കാ നമ്മള് എങ്ങനെ ആയാലും ഇപ്പം കൊറെ കയ്ഞ്ഞാ തള്ള കോഴിടെ എടെന്ന് കു- കുഞ്ഞു കോഴികളെ ഒഴിഞ്ഞ് മാറ്റുമ്പോലെ ഉം
ടാങ്കിക്ക് വളെളാക്കെ ചാട്ണ്ട് വള്ളം തായ്ത്ത്ക്ക് ചാട്ണ ഒച്ചകേക്കണ്ട് പകുതി ഒള്ളൂന്നാ തോന്ന്ണ
ആഹ് നല്ലൊം കയ്ഞ്ഞിട്ടുണ്ടാവും വള്ളം
ഉം
വെറും ലൈൻ വള്ളം മാത്രേ ഉള്ളൂ
ആഹഹ് അയിലിപ്പം ലൈൻ വള്ളം മാത്രേ കുടിക്കലൊള്ളൂ വാർപ്പിന്റെ മോളിലാണേ
ആയ് ശരി ജപ്പാൻ കിട്ടലില്ലേ
ജപ്പാൻ ഞങ്ങൾ തൊറക്കലില്ല അത് പുഴേന്നൊക്കെ വര്ണ വെള്ളല്ലേ അപ്പം ലൈൻ വെള്ളം കിട്ടാണെങ്കില്
ആഹ്
അതല്ലേ നല്ലത്
ആയ് ശരി
ഉം ഇപ്പൊ കയ്ഞ്ഞ ആഴ്ച- എന്താ കുട്ടി പോണേന്റെ മുന്നേ ഒനെക്കൊണ്ട് ടാങ്കി കഴുകിച്ചു
ഉം
ഇന്നിട്ട് ഇപ്പം അയിന് ശേഷം പിന്നെ ലൈൻ വള്ളം തന്നെ ഫുള്ള് അയില് പാർ നറച്ചിട്ടുള്ളൂ
ആഹ് ആഹ്
കൊഴൽക്കെണറും നറച്ചിട്ടില്ല ജപ്പാനും നറച്ചിട്ടില്ല ഉം
ആഹ് അല്ല അത് തന്നെ നല്ലത് കൊയൽ ക്കെണറാവുമ്പം മുടി കൊഴിച്ചിലൊക്കെ കൂടൊള്ളൂ
പിന്നെ ചായ വെക്കാൻ പറ്റൂല ചോറ് വെക്കാൻ പറ്റൂല തിരുമ്പാന് പ- പറ്റൂല കൊയൽക്കെണറ് വെള്ളാണെങ്കില് അപ്പൊ ഇപ്പ വള്ളം ഇല്ലാത്തോൽക്ക് ഇപ്പാ വള്ളം എന്തായാലും പൊന്നാക്കാരും പക്ഷെ- ഇപ്പ ഈ വള്ളം ഇണ്ടല്ലോ ഉം
ഉം ശരി
അപ്പം ഇതിന്നാ ഇപ്പൊ എടക്ക്ണെ പിന്നെ അത്ര ചെലവില്ലാത്തോണ്ടേ അതോണ്ടാണ് ഒന്നാമത്- പിന്നെ അയിന് ഇന്നലൊന്നും വെള്ളം നോക്കാർന്ന് ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ ഉം
ശരി
പിന്നെ ഞാൻ നോക്കുമ്പളൊന്നും വെള്ളം ഉണ്ടാവൂല
അയ് ശരി
അത് എന്താ രാവിലെ എട്ടരക്ക് നോക്കുമ്പളൊ ആ ടൈമിലൊന്നും വെള്ളം ഉണ്ടാവൂല അപ്പം ആണെങ്കി എല്ലാരും പുടിക്ക്ണ ടൈമേക്കാരം ഇവടെ നല്ല സ്- സ്പീഡ് ഇണ്ടെങ്കി എല്ലാരിം കയ്ഞ്ഞാലല്ലെ ഇങ്ങട്ട് എത്തൊള്ളൂ
ആഹ് ആഹ്
ഉം
അതങ്ങൻതന്നെ പൊടിക്ക്ണെ രാവിലെ നാർത്തെ പെടിക്കണേ
ഏട്ടരക്ക് നോക്കുമ്പല്ല അയ്ന്റെ മുന്നിം വര്ല്ല അയ്ന്റെ മുന്നേ എന്തായാലും വര്ല്ല അപ്പൊ എട്ടരയാവുമ്പോത്തിനെ നോക്കുമ്പോ അപ്പളും ഇല്ല
ആഹ് ആഹ്
ഉം പിന്നെ നോക്കാൻ ചെല്പ്പം മറക്കും ചെയ്യും
അയ് ശരി ആഹ് എന്നാ ശരി ട്ടോ
ആഹ് ഓക്കെ